ഹലോ
ആ ഹലോ
ആഹ് കേൾക്ക്ന്ന് ആഹ് ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖവായിട്ടിരിക്കുന്ന് എവിടാ
എന്തേ
അല്ല എവിടാന്ന് ഇപ്പം
അയ്യോ തെറ്റി പോയല്ലോ ഹലോ ആ ഫുഡൊക്കെ
എൻ ആഹ് ഫുഡൊക്കെ കഴിച്ചു എന്താ അവിടെ ഫുഡൊക്കെ കഴിച്ചോ എ ആ ഇല്ലല്ല മീന് ഇവിടെ കിട്ടിയിട്ടില്ല മീൻ ഫ്രഷ് മീൻ ഇരിപ്പില്ല
ആഹ് ആഹ്
അവിടെ കിട്ടുവോ ഫ്രഷ് മീൻ കിട്ടുവോ
ആഹ് ഇവിടെ ഇപ്പം മീനൊക്കെ പയങ്കര വെലയ ഇപ്പം ആ വള്ളക്കാരും ബോട്ട് കൂട്ടുകാരൊന്നും പോന്നില്ലല്ലോ കച്ചൊന്ന അൊണ്ട് കിട്ട നൂ രൂപ എ എ മത്തിക്കെ കിട്ടും അത് പിന്നെ അങ്ങ് കറി വെച്ച് കുറ ദിവസമായി മീനൊക്കെ കിട്ടിയിട്ട് പച്ചക്ക പിന്നെ ഇന്നാണ് മീൻ കിട്ടിയത് പിന്നെ മീനും മറ്റങ്ങ അ അേലെ വ ച്ച എങ്ങനെങ്കിലും ഒക്കെ കഴിച്ചു അവിടെയോ
എവിടെന്ന് ചിക്കന ആായിരുന്നു ഇന്നലെ ഇന്നലും ചന ഇന്നല പിന്നെ നോമ്പ ഇതുകൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അ പിന്നെ ചിക്കൻ ഒക്കെ അവിടെ ബാക്കി ഇവിടത്തെ ടിിപ്പ് ഉണ്ടായിരരുന്നു അപ്പൊ ഇന്ന് മീനൊന്നും വാങ്ങീട്ടില്ല മീന് ഫ്രഷ് ഇല്ലാത്തത് കൊണ്ട് വാങ്ങാൻ തന്നെ താല്പര്യല്ല
ആഹ് അപ്പൊ ഇന്നലെ പെരുന്നാളിന് എവിടെയെങ്കിലും ഒക്കെ പോയോ നിങ്ങള്
ഇല്ല പെരുന്നാളല്ലാം നോമ്പായിരുന്നു
ആ നോമ്പാരന്ന് ഡ്രസൊക്കെ എടുത്തോ
ല്ലേ നോമ്പിന് ഇത് ആതിന ആ നിങ്ങക്ക് എങ്ങനെ അവിടെ എങ്ങനെ കാലാവസ്ഥ എങ്ങനെയൊക്കെ
ആഹ ഇന്ന് നല്ല വെയിലുണ്ട് ഞാൻ അക്ക് തുണിയല്ല ഉണക്ക ക്കൻ എടുത്തിട്ടിട്ടുണ്ട് ആ ഇല്ലല്ല മൂടലൊന്നും ഇല്ല അവിടോ
വിടെ ചെിലപ്പോ മൂടി വരും ചിലപ്പോ വെയിലിറക്കും അങ്ങനെയാണ് മഴ തുണികളെല്ലാം പുറത്തിടുമ്പോൾ മൂടി വരും അപ്പൊ എടുത്ത വെക്കും വീണ്ടും വെയിലറക്കും അങ്ങനെയല്ല
ആഹ മഴ സമയത്ത് ഭയങ്കര പാടാ തുണിയൊക്കെ ഉണക്കി കിട്ടൻ അതും പിള്ളേരുടെ യൂണിഫോം ഒക്കെ ആകുമ്പം ഭയങ്കര പാടാ അല്ലെങ്കിൽ ഒരു വല്ലാത്തരു സ്മെല്ല ആായിരിക്കും ഉണങ്ങിട്ട
അതാണ് ഉ മെഷീൽ ഇട്ടാലും ഒരു സ്മെല്ലാാണ്
ആ അത് തന്നെ നേരത്തൊക്കെ അതെ നേരത്തെ ഒക്കെ കാലാവസ്ഥ നല്ല എന്ത് ചൂടായിരുന്നു ഇത്ര നാള് ഇപ്പ മഴ പെയ്തപ്പോ ആകെ തുണിയുടെ പ്രശ്നം അ
ആ അല്ലാത്ത പ അതാണ്ല്ലക്ഷെ മഴല്ല എങ്കിലും പറ്റില്ല മഴേണല്ലോ മഴ ഉണ്ടെങ്കിലല്ല വെം ക
ഉം അത്തന്നെ അവിടെൊക്കെ എങ്ങനെ മഴ പെയ്ത മഴ പെയ്ത റോഡിലൊക്കെെ
ഇല്ലല്ല ഇല്ല ഇല്ല വെള്ളം കെട്ടി നിക്കുന്ന സ്ഥലന്ന റോഡിൽ നിക്കൂല വെള്ളൊക്കെ ചാല കൂടി ഓവി ചാല കൂടി ഒരിച്ച്ു പോകും റോട്ടിലൊന്നും വെല്ലാണ്ട് വല്ലാ റോഡൊക്കെ അതിനുരി റബബ റബ്ബറൈസ് മാതിരി റോഡാണ് ആ വൃത്തിയാണ് ഇപ്പൊ റോഡ് പണി ഇപ്രശ ഈ കഴിഞ്ഞ ജനുവരിൽ കഴിഞ്ഞിട്ടുള്ളൂ മെമ്പർമാരെ വോട്ടിന്റെ എലക്ഷൻന്റെ അടുപ്പിച്ച് വഓടും ഓ റോഡൊക്കെ നന്നാക്കുവല്ലോ അങ്ങനെ ോഡ പണിക്കറതിതിന്റെ മുന്നേ ഈ പൈപ്പ് ലൈന് വരുന്നത കൊണ്ട് ഈ വ ഈ പൈപ്പ് ഇടുന്നൊണ്ട് റോഡ ആകെ സൈഡുകളൊക്കെ മാ ജെ സി ബി വെച്ച് മതി ആകരപ്പൈ ഇപ്പൊന്ന് നന്നാക്കിയപ്പം കുഴപ്പൊന്നുമില്ല
ആഹ് ആഹ് ആഹ
ആ എല്ലോട്ത്തും ഒരു പൈപ്പ് ലൈന് വര്ന്ണ്ടല്ലോ
ഓഹ് ഇപ്പൊ ഈ മഴയൊക്കെ പെയ്യുമ്പോ ഈച്ചകളൊ ക്കെ അങ്ങ് നമ്മടെ പെരക്കാത്തൊക്കെ കൂടുതലാണല്ലോ.
ആഹ് അവടേയൊക്കെ ഇണ്ടോ ഈച്ച
ആഹ് ഇവിടെക്ക ഉണ്ട് ഈച്ച ഇപ്പ എല്ലാവടും ഉണ്ട് മഴ പെയ്ത് കഴിഞ്ഞാ ഇങ്ങനാവുന്ന് തോന്ന്.
ആഹ് ഭയങ്കര ഈച്ച ഒരു ഈച്ച ഇണ്ടായാ ഒര് വൃത്തിയില്ലാത്തൊരു സ്വഭ ആഹ് ആഹ് അതാണ്. എ പ്പളും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥല
പിന്നെ കർപ്പൂരം നല്ലയാന്ന് പറയാം, കർപ്പൂരവേ. ഈ വെള്ള, ആഹ് കർപ്പൂരം മേടിച്ചിട്ടേ വെള്ളത്തിലിങ്ങനെ ചെറ്തായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ കൊടഞ്ഞിട്ടേ, കൊടഞ്ഞാ മതി, കൊടഞ്ഞിട്ടൊന്ന് തൊടച്ച് നോക്ക് നല്ല മണൊവാരിക്കും ഈച്ച വരുത്തില്ലെന്നാ ഞാനിപ്പ അങ്ങനെ ചെയ്ത്പ്പോ കൊറച്ചൊക്കെ മാറ്റവുണ്ട്.
ഏഹ് കൊറവ്ണ്ടോ അങ്ങനെ ചെയ്തോക്കാ ലേ. ഇതെന്ത് സാബൂനിത് സാബൂൻ പൊടി ഇട്ടിട്ടും ഒന്ന്ട്ടിട്ടും ഒരു കാര്യുല്ല ഡെറ്റോള് ഇട്ടിട്ടും ഡെറ്റോളിട്ടിട്ടും അ അതൊന്നും കാര്യം കിട്ട്ണി ഉം വയങ്കര ഈച്ചേണ് ഈ ച്ച ഈ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കുമ്മൊ ഞമ്മക്കത് തിന്നാനൊന്നും തോന്നൂല.
അതാ അത് പെട്ടെന്ന് നമ്മള് ഈ ച്ച് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് നമ്മളിപ്പോ ചായ ഇട്ട് വെച്ചുതന്നെ കഴിഞ്ഞാ ഒരു അരമണിക്കൂറ് നമ്മൾതിരിച്ചിങ്ങോട്ട് വന്നു നോക്കുമ്പോ ആ കായ് ക്കാത്ത് അങ്ങനെ വീണുകെടക്കുന്നു അങ്ങനത്തെ പണിയാ. ഉം
കൃഷിയൊക്കെണ്ടോ വീട്ടില്?
ഏഹ്
കൃഷിയൊക്കെണ്ടോ വീട്ടില്?
ആ കൃഷിയൊണ്ട് കൃഷിയൊണ്ട് ഞാനിങ്ങനെ വേടിക്കുന്ന പച്ചക്കറിയൊക്കെയില്ലേ അ അതിന്റെ വിത്തുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇങ്ങനെ ഓരേന്നരിയൊക്കെ വെച്ച് മുകളിൽ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നടുവായിരുന്നു മ റ്റേല ഗ്രോ ബാഗില്ലേ അത് വേടിച്ച് അതിനാത്ത് നട്ട് ഇപ്പൊ ഇപ്പ കൊറേ കിളിച്ചു, ഇപ്പ നമുക്കൊരു ആവശ്യം വന്നാലും ഇപ്പ നമ്മൾ അടുക്കളെ നിക്കുമ്പ തന്നെ എന്തെങ്കിലും ഒരു മുളകോ എന്തെലും വേണോങ്കി നമ്മക്ക് നമ്മടെ കൃഷി നിന്ന് തന്നെ പോയി എടുക്കാല്ലോ.
ആഹ് ആഹ് ആഹ് ടെറസിന്റെ മോളിലാണോ?
ടെറസിന്റെ മോളി നമുക്കിപ്പോ എത്രപ്പ അങ്ങനൊന്നുവില്ല ഇപ്പ എത്ര വസ്തു ഒള്ളവരും ആ വസ്തു ഇല്ലാത്തവരും ഇങ്ങനെ കൊറച്ച് സമ്മക്ക് എത്രുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഗ്രോ ബാഗ് മേടിച്ചേ നമ്മുടെ നാട്ടിൽ തന്നെന്ന്വച്ചാ ഇപ്പ എല്ലാ രാസവസ്തുക്കളല്ലേ കേറി വരുന്നത് അടിച്ചത്, നമ്മടെ വീട്ടിൽ ജൈവവളം കൊടുത്ത് അങ്ങനെക്കെ വളർത്തുന്നാണെങ്കി അത്രേ നല്ലത്.
ആഹ്. ആഹ് ഇപ്പ അങ്ങനെയാണേ ഇപ്പത്തെ ഫുഡും ഇപ്പത്തെ ഭക്ഷണോക്കെയാണല്ലോ നമ്മളെ രോഗിയാക്കി തീർക്ക്ണത്. ഇപ്പ ക്യാൻസർ രോഗികളൊക്കെ കൂടിക്കൊണ്ടിരി യ്ക്കയാണല്ലോ.
അതുതന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പൊ ഒരു തക്കാളി ഇട്ട് തന്നെ കറി രസം വെച്ച് കഴിഞ്ഞാ എന്തൊരു ടേസ്റ്റാ, നമ്മടെ പൊറത്തുന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ലതാ. നമ്മടെ വീട്ടിലെ രസ അത് ആഹ് തക്കാളിട്ടും ഒണ്ടാ അതിപ്പൊ ഞാനിപ്പ അപ്പുറത്തെ അവിടെ ഇവിടെയൊക്കെ കൊറേ പേർക്ക് കൊടുത്തു കൊണ്ട് അങ്ങനെ വി ക്കാനൊക്കെ തൊടങ്ങീട്ടുണ്ട് ഇപ്പൊ തോന ആയപ്പം ആഹ് ഉം ഉം അങ്ങനെയൊക്കെ വിക്ക്യാനൊക്കെ തൊടങ്ങിയോണ്ട് ഓഹ് കോവക്ക്യയൊ ക്കെ അങ്ങനെ വിറ്റ് അങ്ങനെയൊക്കെ വിറ്റ് കൊറച്ച് ചില്ലറ കാശൊക്കെ നമ്മള് വീട്ടിരിക്കുന്നവരു ഒണ്ടാ ക്കുന്നുണ്ട് അപ്പ നമ്മള് ചെയ്യുന്ന കണ്ടിപ്പം ന മ്മടെ അട്ത്തും വന്ന് അരിയൊക്കെ ചോയിച്ച് അങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുക്കാൻ ഭയങ്കര സന്തോഷാ ചെ ടിയായാലും ആഹ് കൃഷി എന്തോന്നായാലും അമ്മള്ടെ വീട്ടിലെ എന്തോ ആണോ ഒണ്ടാ വെ ച്ചുടിപ്പിക്കിന്ന അതിലിന്ന് കൊടുക്കാ നമ്മള് കൊടുക്കുമ്പോ അമ്മക്കതിന്റെ എരട്ടി വരൂന്നാ നമ്മള് നമ്മളത് കൊടുത് ആഹ് അങ്ങനെ കൊടുത്ത് അങ്ങനെപ്പൊ അവര് ഇപ്പം എന്റെ പോലെന്നെ അപ്പറത്തെ വീട്ടിലൊക്കെ ഇതേ പോലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ടെക്കെ ചെയ്ത് എന്നര് ഞാനും കു പോയി ഏഹ് സഹായിക്ക്യൊക്കെ ചെയ്യും അവിടൊണ്ടോ?
ആഹ് ഇവിടെ ചെറുതായിട്ട് കപ്പ, മഞ്ഞള്, വാഴ അങ്ങനെയൊക്കൊള്ളു അങ്ങനെ വെല്ല്യ
ആഹ് കപ്പ നല്ല സാധനവല്ലേ കപ്പ നല്ല സാനാ അത് ഒട്ടും വെട്ടി കളയരുത് കാര്യം ആം ഈ ക്യാൻസർ രോ ഛേ ക്യാൻസർ രോഗി ലല്ലാ ഡെങ്കിപ്പനിക്ക്യക്കേ കൗണ്ട് കൊറയുമ്പോ അതിന് നല്ലേയല്ലേ
ആഹ് ആഹ് ആഹ് കപ്പണ്ട് ഞങ്ങളാവശ്യ ത്തിനൊക്കെ കപ്പ വെക്കും പിന്നെ വാഴ പിന്നെത്താ
ച്ചത് ആതാണോ കപ്പ
അല്ലല്ല മരച്ചീ മരച്ചീനി എങ്ങനെ പൂളാന്നൊക്കെ പറയും ഇവടെ എങ്ങനെ എന്താന്നറിയില്ലാ ഓരോ സ്ഥലത്ത് ഓരോ പോലെ ഏഹ് പേരുകളല്ലേ ഉം മൊളകും വെക്കും
മറ്റേ കപ്പക്ക്യാ നല്ല കുരുവുള്ള കപ്പക്ക്യയല്ലേ അതായിരിക്കും
ആഹ് അതല്ല അമ്മ ഈ കടന്നെക്കെ വ കെയങ്ങു വർഗ്ഗത്തിൽപ്പെട്ട
ആഹ് ആഹ്
അറിയില്ല മധുരക്കിഴങ്ങ് പോന്നൊക്കെ ഒരുമിച്ച് വെലവാലങ്ങന്നോ എങ്ങനെ പറയും അവിടെയൊക്കെ എന്താ പറയാ അറിയില്ലഹ് മ്മ്
ആഹാഹും
അങ്ങനെയൊക്കെ ചെറുതായിട്ട് പന്നിശല്യുണ്ടോ അവിടെ ചക്ക ഉണ്ട് ചക്ക ഞങ്ങക്കുണ്ട് ഞങ്ങളെ ചുറ്റുവട്ടത്തില് എല്ലായിടത്തണ ഇന്നലും ചക്ക കിട്ടീന്നേ ചക്ക ചക്ക ഇവിടെ ക്ഷാമല്ല ചക്ക ഇപ്പോളും ചക്കഇണ്ട്
കൂഴചെക്കെയാണോ വെഴുക്കച്ചക്കയണോ
അതി രണ്ടും ഉണ്ട്
ആഹ് ഇവിടെ പിന്നെ ആഹ് ആഹ് ഇവിടെ ഇഷ്ടംപോലെ കൊറെ കൂഴിച്ചക്ക ഇപ്പഒണ്ട് അത് പിന്നെ മുകളിനിക്കുന്നയെല്ലാം അവിടെനിന്നങ്ങ് പഴ കിളി കൊത്തിതിന്നുവാ കിളി കൊത്തി തിന്നുന്നുണ്ട് എന്നച്ചെ ഏറ്റവും മുകളിൽപോയെങ്ങ് ങ്ങ് നീണ്ട പോയെങ്ങ് മരം അതാണ് പ്രശ്നആയത് പിന്നെ താഴെന്നിക്ക്‌ന്നെഎല്ലാം അടത്തി കറിയൊക്കെ വെച്ച് പിന്നെ ജ്യൂസ് ഒക്കെ അടിക്കുവല്ലോ ചക്കക്കുരുവിന്റെ
ചക്ക ആഹ് ചക്കക്കുരുണ്ട് ജ്യൂസ് നല്ല ടേസ്റ്റ് ക്കാണ് നമ്മ ഷേക്ക്മാതിരി അതന്ന ആഹ് ആഹ് അതിന്റെ ഒരു സി ആഹ് അങ്ങനെ തന്നെയാണ് അയിന്റെ ഒരു സി ഒരു സീസണ രുന്നുല്ലോ കൊറച്ച് കാലംമുന്നേ ഈ കൊറോണന്റെ ഒക്കെ
ആഹ അങ്ങനെ ചക്ക എത്ര കിട്ടിയാലും എത്ര കിട്ടിയാലും കളയത്തില്ലല്ലോ കാര്യം ക്യാൻസർരോഗികൾക്ക് ഏറ്റവും നല്ല സധനം ക്യാ
ആഹ് അതാണ് ആഹ് ആഹ് മക്കളൊക്കെ ഉണ്ടോ വീട്ടില്
ആഹ് എനിക്ക് ഒരാളുണ്ട് ആ ട്യൂഷന് പോയേക്കുവാ ഇന്ന് ശനിയാഴ്ചയല്ലാരുന്നോ?
അത് ക്ലാസ്സില്ല ലെ എത്രെ എ എത്രെല പഠിക്കണേ? രണ്ടിലോ ആഹ് ഹസ്ബന്റ് എന്താ ചെയ്യണേ?
ആഹ് ഹസ്ബന്റ് ജോലി ചെയ്യാൻ പോന്ന്. മറ്റേ ഞ എന്നാള് പറഞ്ഞില്ലാരുന്നോ അത്.
ആഹ് അഹ്‌.
പിന്നെ സ്കൂൾ തൊറപ്പിന് ബാഗ് കാര്യങ്ങളെല്ലാം മേടി
ആഹ് ഇണ്ടല്ലോ ഒക്കെ വാടിച്ചു ആ ഒരാളേള്ളൂ പോകണ്ണേത് അവർക്ക് വാങ്ങി രണ്ടാള് വേറെ ചെറുതാണ്
ആഹ ഓ ഇനിയിപ്പോ ഓണംക്കെ വരുവല്ലേഅന്ന് ഡ്രസ്സ്എക്കെഇനി എടുക്കണം വീടൊക്കെഇനി വൃത്തിയാക്കലും ക്ലീനിങ്ങും ഒക്കെയാ
ഓണം ഏത് മാസത്തില വരുന്നത് ആഗസ്റ്റ്
ആഹ ഈ മാസം നേരത്തെ കയറി വന്ന ആഗസ്റ്റ്
ആഹ ആ ആ ഓണ ഓണത്തിന് മു ന്നെഎക്സാംഇ ഒക്കെ ഉണ്ടാവുല്ലോ
ആഹ് അത്ന്നെ ഉണ്ടാവും തുണി നമ്മടെ ഏഹ് എന്തുവാ നി തുണിയെടുപ്പ് അതിനി എത്ര പേർക്ക് എടുത്ത് കൊടുക്കണ
അതിനമുമ്പ് ആഹ് ആഹ് അടുത്ത് കൊടുക്കല് ആഹ് പിന്നെ അപ്പ് നമ്മുക്ക് അങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പോ ഇങ്ങോട്ടേും കിട്ടും നമ്മടെ വലിച്ചന്മാരും അ അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങ ഇതാ അത് ആദ്യം വന്നടം മുതലേ നമ്മള് അങ്ങനെ ചെയ്യുന്നോണ്ടാ നമുക്ക് ക്കു ഇങ്ങോട്ട് തരുന്നത്
ആഹ് ആഹ് ആഹ് ആർക്കൊക്കെ എടുത്ത് കൊടുക്ക്കാ
അമ്മ അച്ഛൻ അനിയത്തി ആഹ് ഒള്ളെ മാമന് അവർക്ക് അപ്പച്ചി അമ്മുന് അവർക്കൊക്കെ എടുത്ത് കൊടുക്കും ഇത് തിരിച്ചും അതേപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ട് ഉം അങ്ങനെ പിന്നെ ആ അപ്പ നമ്മള് പിന്നെ എല്ലാരോട് ആഘോഷിക്ക യോണം പിന്നെ വീട് മൊത്തോം ക്ലി വൃത്ത് ത്തിയാക്കലാരിക്കും തലെ ഒരു ആഴ്ചക്ക് മുമ്പേ പറ്റ ക്ലീനിങ്ങ് പാത്രം ഉം പെയിന്റ് ഇരിക്കത്തൊന്നില്ല നമ് നമ്മള് അടിച്ച് മറ്റേ ചെലന്തിവലൊക്കെ അടിച്ച് വാരും ആഹ് എങ്കി ശരി കേട്ടോ
ആഹ് ഓക്കേ എന്നാ